മഴയൊക്കെ ഉണ്ടോ
ആഹ ന്ന്മഴയൊക്കെണ്ട്
എന്തൊക്കെണ്ട് വിശേഷം
സുഖം തന്നെ
ആ സുഖം തന്നെ ആ അങ്ങനെയൊക്ക
ഫുടൊക്കെ കഴിച്ചോ
ആ കയിച്
ഉം
പിന്നവിടെ ഫുഡൊക്കെ ആയോ
ഫുഡ് ആയി കഴിച്ചിട്ടില്ല
ആ എന്താണ് പരിപാടി
മക്കളൊപ്പരം കളിക്കണം ഉം
പിന്നന്തൊക്കെ
ആരംഭിക്കാം
പിന്നെ പുറത്തോട്ടൊന്നും പോയില്ലേ
ഉ മഴ ഇല്ലേ മഴ എവിടെ പ്പോകാൻ
ഉം ന്താണ് എന്തായിരുന്നു ഫുഡ്
ഇന്ന് ചോറും മീൻ കറിയും മീൻ പൊരിച്ചതും പിന്നെ അവിയലും
മ് ചോറ് മീൻ കറി കോവക്കാമെഴുക്ക് പെര ട്ടി
ആ പിന്നെ വേ തോന്ന്ണ്ട്
ഫുഡൊക്കെ ഇണ്ടാക്കുവ
ആ ഉണ്ടാക്കും ദൈവത്തിനു അറിയാം എടിയപ്പൊക്കെ ഉണ്ടാക്കാ അറിയ
എനിക്കറില്ല എതി അതൊന്നും ആർക്ക ഇഷ്ടല്ല
വല്ലപ്പോഴും ആവിശ്യത്തിന് റെഡിമടെ വേണം
ആ
മ്
പിന്നെ എന്താന്ന രസം ഉണ്ടാക്കാനറിയാമോ രസം
ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്
എനിക്കിഷ്ടപ്പെട്ടത് എനിക്ക് ഊണാണിഷ്ടം
ആ
രസം ഉണ്ടാക്കാൻ അറിയാമോ
രസ്സ ഉണ്ടാക്കാൻ അറില്ല
ആ രസം ഉണ്ടാക്കണത് ആദ്യം നമ്മള് ഏ വെളുത്തുള്ളും ആ പിന്നെ ഉള്ളി ഉണ്ടല്ലേ ഉള്ളി ചെറിയ ഉള്ളി ചതക്കണം പിന്നെ ഇഞ്ചിയും വേണം ഇഞ്ചിട്ട് ചതച്ചിട്ട് ആ നമ്മള് അടുപ്പില് നമ്മള് എണ്ണ ഒഴിച്ചിട്ട് കടു വറത്തിട്ട് ഇതിട്ട് ഒന്നും വഴറ്റണം മൂത്ത് വരണം മൂത്ത് വന്നിട്ട് അതില് നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ കൊറച്ച് കുരുമുളക്ണ്ടെങ്ക കുരുമുളക് ഇടാം പിന്നെ പിന്നെ എന്തോന്നും മറ്റായ്പോ
ന്താണ്
കായ ഇടാം കായക്കിട്ടൊന്ന് വഴറ്റിയിട്ട് അതിന്റെ പുളി വെള്ളം ഒഴിച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് തക്കാളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കുറച്ച് വെള്ളൊക്കെ ഒഴിച്ചിട്ട് തി ളപ്പിച്ചെടുക്കുമ്പം രസമാവും
ആഹ അങ്ങനെ പിന്നെ പൊറോട്ട ഉണ്ടാക്കുന്നത് അറിയാമോ?
പൊറോട്ടന്നൊക്കെ അറിയില്ല അത് നിനക്ക് അറിയമോ?
ആഹ് എനിക്കല്ലേ
ആ എങ്ങനെയാണ് പ്രസിപ്പക്ക
മൈദ വെച്ചിട്ട് വെക്കാം ഗോതമ്പൊഴിച്ചിട്ട് ആക്കാം ഇല്ലെ നമ്മളെ നമ്മളെ ഇഷ്- ഇഷ്ടത്തിനനുസരിച്ചി് ചെയ്യാം മൈദപ്പൊടി എടുക്കുക പിന്നെ അതില് മുട്ട കോഴിമുട്ട പിന്നെ ഒരു പഴം ഇത് ഇട്ടിട്ട് കൊറച്ച് ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ആക്കുക നല്ലോണം എന്നിട്ട് അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൊഴച്ചെടുക്കുവ പിന്നെ ഒരു വെള്ളത്തി- ട്ട് അതൊരു ഒരു അര മണിക്കൂറ് പിന്നെ ആ തുണിയെല്ലാം നനച്ചിട്ട് ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം അപ്പംനല്ല സോഫ്ടാവും ചെയ്യും അതിനു ശേഷം പിന്നെ ആ തുണി എടുത്ത് മാറ്റിട്ട് ബോള ഓരോ ഉണ്ട ഉ ആക്കിട്ട് വെക്കുക
ആ
അ പിന്നെ അതൊരു പത്ത് മിനിറ്റ് വെക്കുക നെയ്യില് മുക്കണേ നെയ്യിൽ മു കേട്ടടുക്ക അതിന് ശേഷം പത്ത് മിനിറ്റ്ന്ന് ശേഷം അതെടുക്കുവ പരുത്ത വീശ നല്ലോണം ക അപ്പറപ്പറ ഇട്ട് തിരിച്ച് വീശീട്ട് പിന്നെ മടക്കി വെക്ക
ആ പിന്നെ പൂരി ഉണ്ടാക്കാൻ അറിയാമോ
ആ പൂരിണ്ടാക്കാനറിയാം
അതെ അതെങ്ങനെയാണ്
ആദ്യം ഗോതമ്പുമാവ് എട്ക്ക്വാ. കുറച്ച് ആവശ്യത്തിുള്ള ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സരി ബോണക്കിട്ട് പരത്തി എടുത്തിട്ട് ചുട്ടെടുടുക്കാവ- ആ വെള്ളം നമുക്ക് ഇപ്പം കുഴച്ചെ- കൊഴച്ചിട്ട് ആവശ്യത്തിന് ഒത്തിരിയാണോ എടുക്കുന്നത് അതിനന്നുസരിച്ചിട്ട് എടുത്താൽ മതി
ആഹ്
ഉം
പിന്നെ മീൻ കറിയൊക്കെറിയാമോ?
ആഹ് മീൻകറി വെക്കാനറിയാം.
ഉ തേങ്ങ അരച്ചതാ അറിയാം. തേങ്ങ അരച്ച മീൻകറി
തേങ്ങ അരച്ചതും അറിയാം എന്നാലും ഉംആശയത്തിനുള്ള വ്യത്യാസംണ്ട്
ഓ അതിന്റെ റെസിപ്പി ഒന്നും പറ
നമ്മ ഇവിടെ വെക്കുന്നത് എ പിന്നെ തേങ്ങ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഉ നളക്ക പല്ല പിെ മഞ്ഞിപ്പൊടി ഇട്ടിട്ട് അരച്ചിട്ടെടുക്കും ആലോണ ആറി ശറ്റനി ശച്ച തക്കാളി ത് പധങ്ങളും കഴ ഉടച്ചെടുക്കും വിശേഷേഷം ചെറിയീട് കഷ്ണം പി കൊച്ചറ ഇഞ്ചി ചതച്ചിട്ട് അതിലിടും വട്ട മിക്സും ഇലക്കി ഇട്ട് മീനും അതില ഇട്ടിട്ട് വക്കും എന്നിട്ട് ലാസ്റ്റ് കടുക് വറവഴിച്ചിട്ട് ഒഴിക്കാം
ആഹ പിന്നെ ചപ്പാത്തി ഉണ്ടാക്ക അറിയന്ന്
ചപ്പാത്തി തന്നെ പൂരി ഇടാതെ തന്നെയെ പിന്നെു എടുക്ക ഇത് പോിച്ചക്കുള്ള ഉ
പിന്നെ ബിരിയാണി ഉണ്ടോന്ന് അറിയ്പോ
ആഹ അതൊക്കെ ഞ ഉണ്ടാക്കാൻ അറിയാം
ശവായി ഒക്കെ ഉണ്ടാ അറിയാമോ
ക്കവോ
ഇല്ല അല്ല
ഉം
പിന്നെ എന്തൊക്കെ ഉണ്ടാക്കാ അറിയാം
ങ്ങ ഓരോ പരീക്ഷകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ചിക്കൻ പ്പോ വസ് അങ്ങന ഒന്ന വര
ബീഫ് റോസ്റ്റ് എങ്ങനെയാണ്
ബീഫ് ആദ്യ നമ്മള് പിന്നെത്ര ബീഫ ആണ ഒരു കിലോ ബീഫ്ാണെങ്കില് ബീഫ് കഴുകി വൃത്തിയാക്കിയന് ശേഷം അതില് മണ്ിപ്പൊടി കുച്ച കുരുമുളക് പൊടി കുരുമുളക് പടി ഇ ഇട്ടിട്ട് ഹാഫ് വേവില് രണ്ടോ മൂസിലടിച്ചെടുക്കുക അതിു ശേഷം പിന്നെ പളിഞ്ഞ് ഇതായി കഴി കഴിഞ്ഞാല് പിന്നെയും ഒരു ആാവശ്യത്തിനുള്ള മുളക് പൂടി ഭീഷ മസാല ഇ കുരുമുളക് കോൺഫ്ലോർ വഴപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക എു ശേഷം പിന്നെ ഉള്ളി ഉള്ളി നല്ലോണ്ണം പൊരിച്ചെടുക്കുക ഉള്ളി കുറിച്ചെടുട്ട പിന്നെ തക്കാളി ഇതൊക്കെ വാട്ടിയിട്ട് നല്ലോണം വാട്ടിയെടുത്തന് ശേഷം ഇത് എല്ലം കൂടി ഒരുമിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക്യ ചിട്ടന് നമുക്ക് ടൊമാട്ടോ സേശു അതൊക്കെ ഒഴിച്ചിട്ട് തൊക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും
പിന്നെ കാബേജ് തോരന
കുല്ല മം
പിന്നെന്തൊക്കെ അറിയാ
വേറെന്താ ഉണ്ടാക്കാറ് വേറൊന്നും ഉണ്ടാക്കണ്ട നീ എന്തൊക്കെണ്ടാക്കും വേറെ
ഉം എനിക്കി ഉണ്ടാകാൻ അറിയാംന്നുള്ളത് പൂരി ഉണ്ടാക്കാൻ അറിയാം പിന്നേ ചോറ് മീൻകറി മീൻ പൊരിച്ചത് പിന്നെ രസം അവീല് പൊട്ട്
ഉം
തക്കാളി കറി അങ്ങനൊള്ള കൊറച് കാര്യങ്ങളൊക്കെ അറിയും
ആ പിന്നെ വീട്ടിലാരോക്കെ ഇണ്ട്
വീട്ടില് അച്ഛൻ അമ്മ അനിയൻ പിന്നെ ഞാനും ഹസ്ബന്റും
ഉം ഹസ്ബന്റ് ജോലിക്ക് പോയിട്ട്ണ്ടാവും ല്ലേ
ആ ജോലിക്ക് പോയി പിന്നാ പിന്നെ എന്താണ്
വേറേന്തൊക്കെയാ
മക്കളൊക്കെ സ്കൂളിൽ പോയോ
മക്കള് ചെറുതാണ് സ്കൂളിൽ പോവാനായിട്ടില്ല
ആ പിന്നെന്താ
വേറെന്തൊക്കെ ക്കുല്ലേ ഭക്ഷണൊക്കെ കഴിച്ചി ചിട്ട്
ആ ഭക്ഷണൊക്കെ കഴിച്ചി നിപ്പോ സൊന്ന് കെടക്കണം
ആ പിന്നെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഇവിടെ ആ ഇവടെ അങ്ങനെ ഒന്നുംല്ല
ഉം ഏ
പിന്നെ വാഴയൊക്കെ ഉണ്ട്
ആ ഇവിടെ ഇവിടെ അതൊന്നുംല്ല എന്ന ഓക്കേ ക്കെ പോയിട്ട് ഉറങ്ങിക്കോ
ആ ശരി